ക്ക്ന്നുണ്ടോ ആഹ് എന്തെടുകുവാ
ഇവ്ടെ ഇരിക്കുന്നു
ആഹ് ഫുഡൊക്കെ ആയോ?
ആഹ ആയി ആയി
ആഹ് കഴിക്കാറായോ?
ഇല്ലെ ലില്ല
ആഹ് ലൈറ്റ് ആവോ കഴിക്ക്യാൻ
ആഹ് ഇവിടെ ഒരു മണി ഒന്നൊന്നരകെ ആവും
അതേലേ ആഹ്
ഉം
മഴയെല്ലേ?
ആഹ് മഴെയാ
ആഹ് ഇങ്ങോട്ടും അതെ നല്ലെ മഴെയാ
ഓയേ
വെള്ളൊക്കെ കേറുന്ന സ്ഥലാണോ അവ്ടെ
അല്ലെ ല്ലെ ല്ലാ
അതേലേ ആഹ് ആ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് അട്ത്ത് കേറേല്ല ഞങ്ങള് പോക്കുന്നെ ടൗൺലോട്ടൊക്കെ പോകുന്ന റോട്ട്ക്ക് കൂടെയൊക്കെ കേറും നല്ലെ മഴെയാണെങ്കില്
ആഹ് ഹാ
വേറെ എന്തൊക്കെ വിശേഷം
വേറെ വിശേഷം ഒന്നും ഇല്ല മുമ്പ് എന്തു പറ്റി ഒന്നും കേക്കാൻ പറ്റുന്നില്ലാര്ന്ന്
ആഹ് എന്തോ റേഞ്ചിന്റെ പ്രശ്നാന്ന് എനിക്ക് തോന്നുന്നു
ഉം
റൈഞ്ച് ങ്ങനെ മഴയായതേണ്ടാന്നു തോന്നുന്നു റൈഞ്ച് കട്ടായി പോകുന്നതാന്ന് തോന്നുന്നു.
ആഹ്
റൈഞ്ചിന്റെ പ്രശ്നൊണ്ട് നല്ലെ മഴയല്ലേ ഒന്നും കേക്കൂല അകത്തിരുന്ന ഒട്ടും കേക്കൂലാ അപ്പൊ ഞങ്ങളിങ്ങനെ പെർത്ത് എറങ്ങിയിരുന്ന്
ആഹ
കൊച്ച്ണ്ട് അപ്പൊ കൊച്ചിനെ കൊണ്ട് ഞാനിങ്ങനെ അവിടെ അടുക്കളൻ്റെ അവിടെ ഒരു സിറ്റൗട്ട് പോലെണ്ട്
ആഹ് ആഹാ
അവടെ വന്നിഇരുന്നപ്പം അവന് ഓരോ സാധനങ്ങള് എടുത്ത് കളിക്കുന്നത് അപ്പൊ, അത് നോക്കി അങ്ങനെ ഇരുന്നതാ
ആഹ്
തണുപ്പിലേ അങ്ങോട്ടേക്ക്
അതെ ആഹ് വല്യയ തണുപ്പില്ലാ
ആഹ്, ഇങ്ങോട്ടെന്നും നല്ലതാണുപ്പാ. ഇന്നലെന്നും കുഴപ്പല്ലായിരുന്നു കേട്ടോ.
ആഹ്.
നല്ല തണുപ്പായി. ചക്കാ, മാങ്ങ, അങ്ങനെയൊക്കെയുണ്ടോ അങ്ങോട്ട്.
ആ ചക്കയൊക്കെ ആഹ് ഉണ്ട്, ഉണ്ട്,
അതെലെ ആഹ് നമുക്ക് ഇവിടെ പ്ലാവുണ്ട് പക്ഷെ ചക്കയൊന്നുല്ല.
ഇല്ല്യ ആഹ്.
ചക്ക പിന്നെ നമ്മള് എവിട്ന്നെങ്കിലൊക്കെ. എന്റെ വീട്ടിലൊക്കെ പോകുമ്പോ.
ആഹ്.
അന്നേരം എവിട്ന്നെങ്കിലെക്കെ ഓരോന്ന് കൊണ്ടരും. അങ്ങനെ കഴിക്കും. അടെ പറമ്പില്ണ്ടോ?
ആഹ്, ഉണ്ട്, ഒണ്ട്. ഇപ്പൊ മഴേം കൂടെ ആയോണ്ട് പ്പൊ ആ ചക്കേടെ ടേസ്റ്റ് അങ്ങ് പേയി വെള്ളം കേറിയോണ്ട്.
ആഹ് ആഹ് കഴിഞ്ഞ റാശം ഒരു കഷ്ണം വീട്ടീന്ന് കിട്ടിയപ്പോ ഞാനത് വറുത്തു. പിന്നെ കൊർച്ച്. പൂളച്ചക്ക വെട്ടിയപ്പോ അയിന്റെ നീരെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇടക്ക് അപ്പം ണ്ടാക്കാൻ വേണ്ടി.
ആ ആഹ്.
അങ്ങനെ എടക്ക് ഉണ്ടാക്കി കൊച്ച് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാലോ വിചാരിച്ച് അങ്ങന ഇടക്കൊരു തോന്ന നെല്ലക്ക ഉണ്ടാക്കും.
ആഹ്.
അവടെ ഉണ്ടാക്കും അപ്പം.
ഇല്ലില്ല.
അത് ഇല്ലലെ വർക്കോ
അതങ്ങ് വറ്ക്കും
അതെലെ ആ ആ. പിന്നെ വേറെന്താ.
വേറെന്നുംല്ല.
ആഹ്. മാങ്ങൊക്കെണ്ടോ, മാവൊക്കെണ്ടോ, വീട്ടില്.
ആഹ് ഉണ്ട്, ണ്ട്, മാങ്ങയുണ്ട്.
ആഹ് പഴുത്തില്ലേ.
പഴുത്ത് പഴുത്ത് മറ്റെ ഈ ന്തുവാ മൂവാണ്ടമാ.
ആഹ് ക്ഞ അതെ ല്ലെ ഞങ്ങൾക്ക് ഇവീടെ സെയ്മതെന്നെ.
ആഹ്.
അച്ചാറ്ക്കിട്ട മാങ്ങാ.
ആ ഇട്ടു ഇട്ടു.
അ ആഹ്. ഞാന് അച്ചാർടാൻ വേണ്ടി പറിച്ച സമയാപ്പത്തേക്ക് മാങ്ങയൊക്കെ, പഴുത്ത് മൂത്ത് തുടങ്ങിയായിരുന്നു, പിന്നയ്ന്ടാത്ത്ന്ന് കൊറച്ച് മാത്രം എടുത്തിട്ട്, ഉപ്പിലിട്ട് വെച്ച് വിനാഗിരി, മുളകൊക്കെ ഇട്ടിട്ട്,
ആഹ്,
ആ കൊച്ചിന് സ്കൂളില് എടക്ക് അവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഇഷ്ടാണല്ലോ,
ആഹ്,
അപ്പൊ അങ്ങനെ ഇടക്ക് കൊടുക്കാം വിചാരിച്ചിട്ടു, പിന്നെ, മാങ്ങ കൊണ്ട വെച്ചിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടിച്ചിരി
ആഹ് ആഹ്
നിടണം
ഒരു മിനിറ്റേ
ആഹ്
എന്തോ? ഞാനിത് ചെയ്തൊണ്ടിരിക്കുവാ ചെയ്തൊണ്ടിരിക്കുവാ ഈ ആപ്പിലെ ഹലോ
ആഹ് ആരാ?
വിളിച്ചതാ
അതെല്ലേ ആഹ് പോ ചെല്ലാൻ വേണ്ടിയാണോ? ആഹ് ഫുഡ് കൊടുക്കാറായോ?
ആഹ് ആഹ്
ആഹ്
ആഹ് ശെരി